ഹലോ കേക്കണില്ലേ ആ
കേക്കണില്ലാ
ഇൻക്ക്
ആ മതി ചിർച്ചത്
അല്ല വിറ്റാണ് ഞാൻ കട്ടാക്കി
ഹലോ
ഹലോ
കട്ടാക്കി പോവല്ലെ പത്തിൻറ്റ് കയിഞ്ഞിട്ട് കട്ടാക്കാ
എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം
ചോറൊക്കെന്നോ
ആ
ഉം
കിടന്നാ
ഹസ്ബൻഡോടെ
അവിടെണ്ട്
ഉം കെടന്ന് ഇങ്ങൾ കെടന്നാ വടണ്ട് ട്യാളൊക്കെ കേടന്നു ഒരാൾ ടി വി കാണണ്ട്
ചോറ്ന്നാ
എന്താ ചോറ് കറി
ഇയൊട്ക്കന്ന് പോയിരുന്നേ എന്തേ
ഏ
എന്ത്
ഹോസ്പിറ്റലിൽ തലവേദന ആയിട്ട് കാണിക്കാന്
ഉം എപ്പഴാ വന്നു പിന്നെ
കൊറച്ച് കഴിഞ്ഞേരെ വന്നു വൈന്നാരം
ഉം ഇയ് ചെറുമുക്ക് പോവ്ണ്ടോ ഇനി
പറയണ്ടാ ഹലോ
ആഹ് പറയൂ
പിന്ന എന്താ ചോറേന്ന്
ഇന്ന് ബിരിയാണിയേരുന്നു
എന്ത് ബിരിയാണിയാ
ആഹ്
ചിക്കൻ ബിരിയാണിയാ
ആഹ് ചിക്കന്
ഉം ഇവടെ നെയ്ച്ചോറും ബീഫ്
ഉം നോമ്പെടുത്ക്ണോ ഇയ് നോമ്പെടുത്തിരുന്നൊ
നോമ്പില്ല്യാ ഞാൻ ഇട്ത്തിട്ടില്ല ഇനി ഞാൻ എനിക്ക് നാളെ ഞായറാ ച്ചൊരു പരിപാടി ഉണ്ട് അത് കയ്ഞ് എടുക്കാ വി നോമ്പ് ണ്ടോ
എനിക്ക് മൂന്നെണ്ണം കിട്ടീക്ണ്
ഉം
ഇന്ന് മൂന്നല്ലേരുന്നാ
ഉം എല്ലാരും ഉറങ്ങിയാ
ആഹ്
ഉം മഴ ഇണ്ടോ അവ്ടേ
ഇവിടെ മഴയൊന്നുല്ല്യ ഇവിടിന്ന് മഴ
ഉം ഇവടിം ആഹ് ഇവ ടിം മഴ കുറവാ
രാവിലെ ചെറുതായിട്ട്
ഉം പിന്ന നാളെന്താ രാവിലെ എന്താ ചായക്ക് ഏ രാവില
ആഹ് പറി
രാവിലെ ചായക് എന്താ
രാവിലെ ചായക്ക് ദോശ
ഉം
കറണ്ട് ഇണ്ടോ അവിടേ
ഇവിടെ കറണ്ട് ഇണ്ട് കറണ്ട് ഇണ്ട് അവിടെ കറന്റില്യാ
അടെപ്പ ഇണ്ട് ഇടേൽ പോവും
ഉം അവിടെ കരണ്ട് ബില്ല് എത്ര വരല്
ഇവിടെ പ്രാവശ്യം തൊള്ളായിരത്തി ആ തൊള്ളായിരത്തി എമ്പത് മറ്റെ നിനക്ക് എത്ര വന്നത്
എനിക്ക് രണ്ടായിരം ഇവിടെ എഏ സി ഉണ്ട് അവിടെ എഏ സി ഇല്ലല്ലോ
ഇല്ല ഇല്ല
എ സി ഇല്ലാതെ പിന്നെ വേറെ എന്താ ഉള്ളത് ടിവി ഇല്ലല്ലോ
ടി വി ഇല്ല വാഷിംഗ് മെഷീൻ ഇണ്ട് ഇപ്പ
വാഷ് മിഷീന് ഇസ്ഥിരിടുവാ ഇസ്ഥരിട എന്നും ഇടുവോ
എന്നും മോള് യൂണിഫോം ഇടും
ഉ ഇസ്തിരിപ്പെട്ടി കണ്ടണ്ട് അൻ തൊള്ളായിരംആണ് അല്ലേ ഉം
അയിന് ഇതിര് ഇതുവരെ വീ പെരമൊക്കെ ആക്കിട്ടില്ലായിരുന്നല്ലോ കരണ്ട്
ആ പ പ്പാക്കിയാ
ആഹ് ഇപ്പൊ ആക്കിന് ശേഷം ഇനി വരും മ്പ അറിയാം എത്ര വരണേഎന്നുള്ളത്കുറവുണ്ടോ കൂടുതലുണ്ടോന്നുള്ളത്
ആ ഇ അപ്പ ഇത് പെരെമ്പൊക്കെ ആക്കിയാല് ഇപ്പൊ ആദ്യായിട്ട് വരിക കരണ്ട് ഇതില്
ആ ആ അതെന്നെ പെരമക്കാക്കി പൗതിആയതിന്റെശേഷം റ്റ് വന്നേക്കണത്
അന്നെത്ര വന്നീല്
അന്നും ഈ ലെവലിൽ തന്നെ വന്നിരുന്നത് പെരുമ ക്കാക്കാതെ അപ്പൊഅതേലെവലില് തന്നെയാണ് ഇപ്പോഴും വന്നീന്നത് ഇങ്ങെത്തീനോക്കിയാൽ മതി ഇനിവരൂല അപ്പനോക്കി യാമതി എത്ര പ ഈ ജംഷൻകാരോട് വരുവോ വരീസാ
ആഹ്
നമുക്ക് പോവേര്ന്ന്
ഓള് വരാൻ പ പണ്ണാ
ഇല്ല അവൾക്ക് മെസ്സേജ് വിട്ടിട്ടില്ല
ഉം ന്നട്ടാ ബസ്സില് പോയലാ
ആഹ് ബസ്സില് പോവാ
കോഴിക്കോട്ട്ലൊക്കെ ഇണ്ട് തോന്നു ലേ
പോ ചെമ്മാട്ട്ന്ന് ണ്ട്
ഇണ്ട് അത് ഒരു ടൈമൊക്കൊള്ളൂ മലപ്പുറം മഞ്ചേരി ബസ്സ്. പിന്നെ കൂടുതല് നമ്മള വടെ കൊറവാണ് കൂടുതല്ള്ളെ മറ്റുള്ള ജില്ലയിലാണ്
ആഹ് അന്റെ മോൻക്ക് സീറ്റിട്ട്യാ?
ഒള്ളു
മോൻക് പ്ലസ് വണ്ണ്
കിട്ടീട്ടില്ല ഞ് ഇരുപത്രണ്ടാത്യാണ് അട്ത്തത് രൺ ഇടിയ
വടെ സായിനാന്റെ മോൾക്കും കിട്ടിട്ടില്ല
അതാണെ ആർക്കും കിട്ടിയിട്ടില്ല
സൈനേനെ മോക്ക് ഒന്ന് കൊടുത്തത് ഒന്ന് പൊട്ടി പോയിന്ന് പറന് ഏ കിട്ടിട്ടില്ല ഒന്ന് കൊടുത്തിരുന്ന അവിടുത്ത തിരൂരങ്ങാടിക്കാ അത് പോയിന്നറന്നെ കിട്ടിലാർനു ഇപ്പൊ വേറെ കൊടുത്ക്കണന്നറിന്
വേറെ കൊട് ന്ന് കിട്ടിയ ട്രാൻസ്
ആ പൈസ കൊടുത്ത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എവിടയും കൂടി കൂടേ ചേർന്നൂടേ
അതെ അമ്മ റെക്കമെന്ഡ് ചേരും അറിയണ ആരെങ്കിലും ഉണ്ടെങ്കില് അ എഴുപത് ശതമാനം മാർക്ക് വേ ണല്ലോ
ആ
ഞാൻ പ്പൊ ചോയിച്ച ഏനിക്ക് എഴുപതില്ല എനക്ക് അറുപത് അയ്മ്പത്തഞ്ചൊക്കെ ഉള്ളൂ
ആഹ ആഹ
മാർക്ക് ഇണ്ടായ റെക്കമെന്റില് കിട്ടും കൊ ർച്ച് പൈസ കൊടുത്താല്
ആ അവൾ ക്കെത്ര നാല എ പ്ലസ്സാ ഉണ്ടായിന്ന്
അവണ്ടാവും
ആ
നാലോ ഉള്ളോൽക്കൊന്നും കിട്ടീട്ടില്ല തോ ചെലവർക്ക് കിട്ടീക്ക്ണ് രണ്ടേ
അന്റെ ചെറുതിന് എത്ര വയസായി ചെറിയ മോൻ ക്ക്‌ ഉ
എ
ഏ
എട്ട് അന്റതോ
ആഹ കേൾക്കണ്ട് ചെറിയ മോന്ക് എത്ര ആയിന്ന്
എട്ടയസ്സ്
ഇപ്പോ എത്രീലത് ഉം അപ്പൊ മദർസൽ രണ്ട് ട്ട മദർസിലാ
മദ്രസ്സ്ല് രണ്ട്ല് സ്കൂ രണ്ടില് സ്കൂൾലും മദ്രസിലും രണ്ടില്
ആഹ അപ്പ എന്റെ ഫയ്യന്റെപ്പാ
ആ അന്റെ മോള എത്രീലാ
രണ്ടില് ഏഴ് വയസ്
അയ് വന അന് വൈകി ചേർത്തിതാണ് അതാണ്
ആഹ അതെ എന്റെ ഫ ചെറുത് തീരല്ല അവന് കൊന്നു
വെന്റെ അത്രില്യാ ആ ഇണ്ടാവൂല തോന്നുണു കണ്ട്ട്ട് ഈ ഇബാന്റെ എളിതല്ലേ ഒരാഴച്ചന്
ഇവളത് ജനുവരി ന്യൂയറിന്റെ അന്ന്
ആ ഈ ജനുവരി ഒന്ന് ഒന്നാംന്തിയ
ഒന്നാന്തിയാ ആഹ
മറക്കൂലാറിയാ ഓളെത്രയിലല പത്തില വൽത്
ആഹ വേറെ
ചോറൊക്കെ കഴിച്കെട്ക്ക കെടക്കാനാ കെടക്കാറായോ
കെട്ന്ന്
ഏ മക്കളൊക്കെ ഒർങ്ങിയോ ഹ് ഹ് ഹലോ ഹലോ അലോ കേക്ക്ണില്ല